അലോ കേക്കൺല്ലേ ഹലോ ആ പറയൂട്ടാ പറയൂ ബ്രോ
കേൾക്കുന്നുണ്ടോ?
അതെക്കാണ്ട്.
ഉം.
ന്താ പരുവാടി?
പ്രത്യേകിച്ചു പരുവാടി ഒന്നൂല്യ. ഞാനങ്ങനെ മഴപ്പം മഴയൊക്കെ ഇങ്ങനെ തോർന്ന് നിക്കാണ്. അപ്പൊ പൊതുവെ ഞ ഇങ്ങനെ പൊറത്തേക്കൊന്ന് റങ്ങിയത ഉം എന്തൊക്കെണ്ട് എന്തൊക്കെണ്ട് ആ മഴ ഇപ്പൊ നിന്നിട്ടുള്ളു. ഇപ്പൊ നിലവിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നില്ല മഴ അങ്ങനെ- അവസാനിച്ചു ഇപ്പോ അവസാനിച്ചിട്ടൊള്ളു
ആ മഴയൊക്കെയാവുമ്പോ മഴാന്ന് പറയുമ്പോ നമ്മടെയാരു- പ്രകൃതിയുടെ ഒരു ഒരു അഭിവാജ്യ ഘടകാണയില്ലേ
ഉം മഴ എന്തുകൊണ്ടും പ്രകൃതിയുടെ ഒരു അഭിവാജ്യ ഘടകമായിട്ടാണ് അത് എന്ത്‌വച്ചാലേ നമ്മളെ- ജീവിതത്തിന്റെ നിലനിൽപ്പ് നിലനിൽപ്പിന്റെ പകുതി മുക്കാൽ ശതമാനം ഏ വെള്ളത്തിന് ഒരു പങ്കുണ്ട് അതായത് ഭൂമിയില് ജീവൻ നിലനിൽക്കണമെങ്കിൽ അത് മനുഷ്യനായിക്കോട്ടെ അത് - സസ്യജാലങ്ങയുണ്ട് ജീവജാലങ്ങളോക്കെയായിക്കോട്ടെ- അതിനൊക്കെ ഒരു മുക്കാൽ ശതമാനം അല്ലേൽ നാല്പത് ശതമാനം മൂന്നിൽ- അല്ലെങ്കിലൊരു നാലിൽ മൂന്ന് ശതമാനം വെള്ളം കൊണ്ട്- വെള്ളം അനുവാര്യമായ കാര്യം അപ്പൊ മഴ- ഏ അതിലുപരി നമ്മള് - മഴ ഉണ്ടാകുമ്പോളും ഞമ്മക്ക് പേടിയെന്നുവെച്ചാല് വയനാടൊക്കെ ദുരന്തങ്ങളൊക്കെ ഉണ്ടായില്ലേ ഉം കേൾക്കുന്നുണ്ടോ
ആ കേക്കണ്ട് പറയു പറയു
വയനാടൊക്കെ ദുരന്തൊക്കെയാണ് അപ്പൊ മഴന്നുള്ള പറയുമ്പോ നമക്ക് ഒന്നുകൂടി ഒരു റഫായിട്ട് - കഴിഞ്ഞ് ഉരുൾപൊട്ടലും കാര്യങ്ങളും പ്രകൃതികളുടെ ഒരു വിഷയമായിട്ടാണ്- എനിക്ക് തോന്നണത് താങ്കൾക്ക് പ്രകൃതി ദിനങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു പ്രകൃതി ഇതിനെ കുറിച്ചെന്തേലും പറയാനുണ്ടോ
ആ അത് ഞാന് നിങ്ങൾ പറഞ്ഞ പോയിന്റിലേക്കെന്നെ വെരാ അതായത് ഇന്ന് മനുഷ്യനും അല്ലെങ്കി വെള്ളം പ്രകൃതി പരസ്പരം ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത് ല്ലെ തങ്കൾ പറഞ്ഞ പോലെ തന്നെ ശുദ്ധവായു ശുദ്ധജലം ഭക്ഷണം ആണോ എന്നെല്ലാം പരസ്യയുടെ ഒരു ഭാഗാണ് അതിനാൽ ഇന്നീ ലോകത്തെന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയാണ് പ്രതി പ്രകൃതിയുടെ സംരക്ഷണം അത് ലോകത്തെ നിലനിൽപ്പിനെ ത്തന്നെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് ക്ഷെ ഈ മനുഷ്യന്റെ പ്രവർത്തനങ്ങളെന്നെണ് പ്രകൃതിക്ക് വലിയ നാശം സൃഷ്ടിച്ചൊണ്ടിരിക്കുന്നത് ല്ലെ വനനശീകരണം മലകളൊക്കെ പൊളിച്ചെടുക്ക പ്ലാസ്റ്റിക് മലിനീകരണം വായുമലിനീകരണം ഈ വായുമലിനീകരണം ന്നൊക്കെ പറയുമ്പോ ങ്ങനെ ഞമ്മള് പ്രധാനായിട്ട് നമ്മടെ വണ്ടികളുടെ ഓരോ പ്രശ്നങ്ങളൊക്കെണ് അത് ഇപ്പോ കയ്ഞ്ഞ കൊല്ലേ പത്ത് കൊല്ലേറ്റെ ഇന്ത്യയിലെ തന്നെ ഇന്ത്യയിലല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൊലൂട്ടടായിട്ടുള്ള ഒരു ഒരു സ്ഥലായിട്ട് ഇന്ത്യയിലെ ഡൽഹിയോ അതോ ഹൈദരാബാദോ അയ്ന്റെ ഓർമ്മ ശെരിയാണെങ്കിൽ ഡൽഹി ഹൈദരാബാദോ ഇവിടെ എന്താച്ചാൽ പൊലൂഷൻ ഉണ്ട് വായുമലിനീകരണം നന്നായി നട്ന്നോണ്ടിരിക്കുന്നു അപ്പൊ അതൊക്കൊരു പരിസ്ഥിതിയെ തന്നെ ഒരു ഇകഴ്ത്തുന്നൊരു പ്രശ്നങ്ങളാണ് പിന്നെ പിന്നെ വേറെ വേർഷന് അല്ല നമ്മുടെ കാലാവസ്ഥ ആ പറയു
ഉം അപ്പൊ ഈ പരിസ്ഥിതിനെ കുറിച്ച് പറയുമ്പോ ത കാര്യങ്ങൾ പറയാ ഡൽഹിൽ ഏറ്റവും കൂടുതൽ പൊല്യൂട്ടടായ സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ സിറ്റിയൊക്കെ ആയിട്ട് ഡൽഹി അറിയപ്പെട്ടുള്ളൂ അത്രത്തോളം വെച്ചാല് നമ്മളെ താജ്മഹല് വെള്ളക്കല്ലുകൾ കൊണ്ട് പണിത താജ്മഹല് കളർ കളർ കളർ മാറി അല്ലെങ്കിൽ നിറം മങ്ങി എന്നുള്ളൊരു അവസ്ഥാ വിശേഷൊക്ക വന്നപ്പോ ഗവൺമെന്റന്നെ ഗവൺമെന്റ്മുൻ കൈയടുത്താണ്ട് എ പച്ചമണ്ണ് കലർ പച്ചമണ്ണ് വെള്ളം കലർന്ന മണ്ണ് കൊണ്ട് മണ്ണൊക്കെ ഉപയോഗിച്ച് ആ വെള്ള വെൺകല്ലിനെ ശുദ്ചീകരിക്കുകയൊക്കെ നമ്മള് വാർത്തയിലൂടെ വായിച്ചതാണ് അപ്പോ ഇതിന്റെ പരമാവധി കാരണന്ന് വെച്ചാല് ഇപ്പൊ ഡൽഹിൽ തന്നെ നോക്കുമ്പോ അതില് ഡൽഹിയിലെ ഡൽഹിയിലെ ഏ അറുപത് ശതമാനം എഴുപത് ശതമനൊക്കെ പച്ചപ്പിനെ പിന്നെ നിലനിർത്തിയിരുന്ന ഒരു ഉം മലനിരകൾ ഗവൺമെന്റിന്റെ കീഴിൽ തന്നെ പദ്ധ പദ്ധതികൾ വെച്ചാണ്ട് തന്നെ അത് നശിപ്പിക്കാനും അവിടെ കോർപ്പറേറ്റ് കമ്പനികൾ അറച്ചു തീർക്കാനുമുള്ള ഉം മുൻഗണന കൈകളൊക്കെ അതില് കടന്നു വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത് അ താങ്കളുടെ അഭിപ്രായം
അതെ അങ്ങനെയൊക്കെ തന്നെയാണ് അതായത് നമ്മള് ഈ കാലാവസ്ഥന്റെ ചേഞ്ചിങ്ന്ന് പറഞ്ഞല്ലോ ഈ അത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് നമ്മള് ചർച്ച ചെയ്യ പെടാതിരിക്കാൻ പാടില്ല കാരണം അത് ഉണ്ടാവണത് ഈ ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലണ് അതി അമിതമായ ചൂട് അല്ലെങ്കിൽ ശക്തമായ മഴ ഇത് മൂലൊക്കെയാണ് പല രീതിയിലുള്ള ഒന്നല്ലെങ്കിൽ വരൾച്ച ഉണ്ടാവും അല്ലെങ്കിൽ പ്രളയം ഉണ്ടാവും ഇത് അതുപോലെ തന്നെ ഉരുൾപൊട്ടാൻ സാധ്യത തുടങ്ങിയ പ്രശ്നങ്ങള്ൾ ലോകത്തിന്റെ പല ഭാഗങ്ങളും വർദ്ധിച്ചൊണ്ടിരിക്കുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളാണ് അപ്പോ എന്ത് കാലാവസ്ഥത്തിന്റെ ചേഞ്ചിങ് ഉള്ളത് നമ്മുടെ ഈ സമൂഹ അല്ലെങ്കിൽ ഈ ഭൂമിയെ തന്നെ മാറ്റിമറിക്കണ്ട് എല്ലാ രീതിയിലും കേരളവും ഇതിനെല്ലാ പ്രത്യേക ഇടങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ രണ്ട മൂന്ന് വർഷങ്ങളായിട്ട് പ്രളയത്തിന്റെ നമ്മള് കേട്ടിരുന്നല്ലേ ചൂരൽ മലയാണെങ്കിലും അല്ലെങ്കിൽ എന്താ ആ കവളപ്പാറ അവാനായിട്ടുള്ള പല സ്ഥലങ്ങളും നമ്മള് കേട്ടതാണ് അപ്പോൊഅതൊരു പ്രധാന പ്രശ്നമാണ് പിന്നെ അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ വേറൊരു എന്താ ഭാഗത്ത കൂടെ എടുത്തു നോക്കുമ്പോ ഇത് സർക്കാർ മാത്രം ഉത്തരവാദിക ഉത്തരവാദികളല്ല ഓരോ വ്യക്തിയും അതിൽക്ക് വലിയ പങ്കുണ്ട് ല്ലേ പ്ലാസ്റ്റിക്കുകൾ നമ്മൾ നേത്തെ പറഞ്ഞാല്ലോ വായ മലിനീകരത്തിന്റെക്കെ പ്രധാന ഇ പ്രശ്നക്കാര് നമ്മൾ തന്നെയാണന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഇ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഒരു സർക്കാർ മാത്രം ഒര വ്യക്തി അതില് വന്നിട്ട് പ്ലാസ്റ്റിക് ഉപയോഗം കുറക്കുക അതുപോലെ തന്നെ വെള്ളം പാഴാക്ക്ണ വിഷയൊക്കെ വേറെട്ടോ അതും നമ്മള് നോക്കട്ടാണ് പിന്നെ നമ്മള് ഇപ്പൊ ഒരു പരിസ്ഥിതിദിനം കഴിഞ്ഞു അപ്പൊ അയില് പ്രധാനപ്പെട്ട മുമ്പത്തെ സർക്കാർമാരൊക്കെ എന്താ പറഞ്ഞിരുന്നു എന്താ നൂറ് മരങ്ങൾ നടാ ഒരാള് നൂറ് മരങ്ങൾ നടാ നല്ലത് അതൊക്കെ മരങ്ങള് നട്ടുപിടിക്കാനുള്ള വേറൊരു പ്രശ്നമാണ് പിന്നെ വെള്ളം പാഴാക്കാതിരിക്കണം പിന്നെ മാലിന്യങ്ങള് വേർതിരിച്ചിട്ട് ഈ കൃഷിക്കൊക്കെ ജൈവവളം അതുപോലെ തന്നെ രാസവള പറണ്ട് അപ്പൊ ഈ പ്ലാസ്റ്റിക്ക് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ രാസവളം അതിന്റെ പ്രക്രിയകള എങ്ങനെയ അറിയില്ല പക്ഷെ ഇതെല്ലാം എന്ത് ഈ ഒക്കെ നമ്മള് ഉപകരികുന്ന സാനങ്ങളാണ് പിന്നെ ഇന്നാണെങ്കിൽ ഇന്ന് വികസനവും അതത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കണല്ലോ അപ്പോ പരിസ്ഥിതി സന്ദർശണം തമ്മില് വളരെയധികം ഒരു രണ്ട മിക്സ് ആയിട്ട്ണ്ടിണ്ട് അതായത് വികസനം നടന്നൊണ്ടിരിക്കുമ്പോ
വികസനത്തിനെ കുറിച്ച് പറയുമ്പളെയ് നമ്മള് ഇപ്പൊ നിലവില് നമ്മള് ഇങ്ങനെ കേരളം കേരളാണെങ്കിലും വല്ല രാഷ്ട്രങ്ങളോ രാജ്യങ്ങളോ കാലത്തു ഇതൊക്കെ വികസിച്ചി കൊണ്ടിരിക്കുന്ന ഒരു രീതി യാണ് അപ്പോ വികസനം നമ്മൾ കൊണ്ടുവരുമ്പോൾ അത് ഏത് രീതിയില് കോർപ്പറേറ്റ് വികസനണല്ലല്ലണ്ടെങ്കിൽ നമ്മ എന്ത് വികസനമാണിൽ ജനങ്ങൾക്ക് ഉപകാരത്തിന് പുറമെ അത് പരിസ്ഥിതി പരിസ്ഥിതി അത് ആ ഇഹ് ഉം വികസനം ഒന്ന് എങ്ങനത് പരിസ്ഥിതി എത്രത്തോളം അത് നെഗറ്റീവ് ആയിട്ട് ബാധിക്കും അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇണ്ടാവും കറക്റ്റ് വിലയിരുത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ വികസനത്തിന് അപ്പ്റൂവൽ കൊടുക്കാൻ കഴിയുള്ളൂ ചെപ്പോ ഇത്ത ഏഹ് ഇത്തരത്തിലല്ല ഇപ്പോള്ള ഗവൺമെന്റ് ആണെങ്കിലും മറ്റെല്ലാരും അനുമതി നൽകും അതായത് സ്വന്തം കോർപ്പറേറ്റ് ലക്ഷ്യങ്ങൾ മാത്രം വെച്ച് അലർജി പൈസ ലഭിക്കുക അങ്ങെ കൂടുതൽ പൈസ ഉണ്ടാക്കാ എന്നുള്ള ഉദ്ദേശത്തോടെ മാത്ര ആവുമ്പോളാണ് പ്രശ്നം വെര അല്ലാത്ത രീതിയില് നമ്മള് നമ്മുടെ പരിസ്ഥിതി ഗുണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സംരക്ഷിച്ചു കൊണ്ട് തന്നെ ഈ ഹ പ്രൊജക്ടുകളൊക്കെ അവതരിപ്പിക്കണന്നുണ്ടങ്കിൽ അതിൽ കൂടുതൽ മണ്ണിനും നമ്മളെ മനുഷ്യന്മാർക്കും പരിസ്ഥിതിക്കും വളരെ ഉബകാര പെടണം അല്ലാത്ത രീതിയിൽ ഇ ഡൽഹിയിലൊക്കെ നടന്ന പോലെ നിശ്ചയ ശതമാനം ഹൈറ്റ് ഇല്ലാത്ത മലയൊ വിടെ നിശ്ചിത ശത ശതമാനം ഹൈറ്റ് ഇല്ലാത്ത ഭാഗങ്ങളൊക്കെ ഏഹ് ആൾ കോർപ്പറേറ്റ് കമ്പനികൾക്ക് മുറിച്ചു വിറ്റും മറ്റും ഏഹ് കോർപ്പറേറ്റ് കമ്പനികളെ നിലവിൽ കൊണ്ടുവരുമ്പോൾ അവിടെ എന്താണോ പ്രശ്നങ്ങൾന്ത വെച്ചാല് പരിസ്ഥിതി പരിപൂർണ്ണമായി ഏഹ് ഏഹ് കുത്തിയൊലിച്ചു പോവുക അല്ലെങ്കിൽ ഉരുൾപൊട്ടല് ഭൂമിക കുലുക്കം ഏഹ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിനോടല്ല അപ്പൊ അത് ജനങ്ങളെയും മറ്റ് ജന്തുജാലങ്ങളെയും പരിസ്ഥിതിയെ പരിപൂർണമായി കോളാപ്സിലേക്ക് അല്ലെങ്കിൽ ഒരു ഏഹ് അത അധപദനത്തിലേക്ക് കൊണ്ട് പോവൂമെന്നാണ് ഇനിപ്പം എല്ലാവരും പൊതുവേ എല്ലാവരും അറിയപ്പെടുന്നത് നമ്മുടെ ചൂരന്മാലെ കുറിച്ച് നോക്കുമ്പോ അവിടെ താമസിക്കാൻ താമസ അവിടത്തെ താമസക്കാരൊക്കെ പണ്ട് കാലങ്ങളിൽ ബ്രിട്ടീഷുകാര് ഇന്ത്യ ഭരിച്ചിരുന്ന കാലങ്ങളൊക്കെ സൊർണ്ണം ആ ആ കണനും ചല്ല സ്വർണം തേടി മലകളിലേക്ക് കറ ആളുകളാണെന്ന് പറയപ്പെടുന്നുണ്ട് ഏ അപ്പൊ അന്നാ കാലഘട്ടത്തിൽ തന്നെ മാധവ് ഗാർ്ജുന്റെ ഒക്കെ മ് ഈ പരിസ്ഥിതി റിപ്പോർട്ടുകൾ പ്രകാരം അത് ഒരു ലോല പരിസ്ഥിതി ലോല പ്രദേശമാണ് അവിടെ ഈ ചുരൽമല അ തന്ന ആ റിപ്പോർട്ടിൽ തന്നെ അത് അവതരിപ്പിച്ചതാണ് പക്ഷെ അത് പരിപൂർണ്ണമായി അംഗീകരിക്കാതെ വീണ്ടും അവിടെ വന്ന് ഒഴങ്ങി പോരാതെ അവിടെ തന്നെ താമസം നൽകിയ ആൾകള് കൾക്കും ഇതിലോരു വിഡ്ഢിത്തം പറ്റിന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം ഇത്തരത്തിലുള്ള ഒരു പരിസ്ഥി സംരക്ഷികനായ ശാസ്ത്രജ്ഞനും കൂടിയായ ഒരാള് മാധവധാരണീനെ പോലാത്ത ഒരാള് ഇങ്ങനെ ഒരു ഏ ഇതൊക്കെ അവതരിപ്പിച്ചിട്ട് കൂടി ഏ അതിന് പുല്ലുവില നൽ ക്കിക്കാണ്ട് സർക്കാർ ആ അവബോധം നൽകേണ്ട സർക്കാറും ഇതിനെ എന്തേ എഴുതി തള്ളിയ രീതിയിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള പരിസ്ഥിതി ആഘാതകർക്ക് എതിരെ കഥ ഏൽക്കേണ്ടി വന്ന അവരെ ഏൽക്കേണ്ടി വന്നി താണേ എനിക്ക് തോന്നുന്നത് ഇനിയും കൂടുതൽ അതുപോലെ ഏ പ സൊ കൂടുതൽ പരിസ്ഥിതിയെ സംക്ഷി സംരക്ഷി ക്കാതെ വികസനങ്ങൾ കൊണ്ടുവരുന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണുണ്ടെങ്കിൽ ഇനിയും ഇതിലധികം നമ നമുക്ക് പരിസ്ഥിതിയോട് ഉല്ല അഘാതങ്ങൾ ഏൽക്കേണ്ടി വരും ഏ റി പി നമ്മടെ കേരളത്തിൽ മാത്രല്ല പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ നോക്കുമ്പളും ഈ വികസനൊക്കെ വരുന്നുണ്ടല്ലോ പക്ഷെ അവ ടെ എന്തുകൊണ്ട് ഇത്രത്തോളം എന്ത് മ്മ് ഏഹ് പാരിസ്ഥിതിക ദുരന്തങ്ങൾ ഉണ്ടാവുന്നില്ലന്നെന്താ അവിടെ അഭിപ്രായം ഹലോ
ഹലോ കേക്കണ്ട് കേക്കണ്ട് പറയ്
ഉം പൊറത്തൊക്കെ രാജ്യങ്ങളെ കുറിച്ച് നോക്കുമ്പോ അവിടെയും ഇതേപോലെ വികസനൊക്കെ കേട്ടിട്ടുണ്ടല്ലോ പക്ഷെ അവിടെ എന്തുകൊണ്ട് പരിസ്ഥിതി ആഘാതങ്ങൾ ഉണ്ടാവുന്നില്ല ഏ തങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ
ആഹ് അപ്പൊ എന്നാ സമാപനായിട്ട് അങ്ങനെ കൺക്ലൂഷനായിട്ട് പറയാനുള്ള ഇതൊക്കെ തന്നെയാണ് അതായത് നിങ്ങള് പറഞ്ഞപോലെ തന്നെ പരിസ്ഥിതിയെ സംരക്ഷിക്കുകാനുള്ളത് എന്താണ് നമ്മൾ ഈ പ്രകൃതിയെ രക്ഷിക്കുക എന്നുള്ളത് മാത്രല്ല നമ്മുടെ മനുഷ്യന്റെ തന്നെ ജീവിത അല്ലെങ്കി ഭാവിയെ സംരക്ഷിക്കുക എന്നുള്ളത് കൂടിയാണ് അപ്പോ ഇന്ന് നമ്മള് ചെയ്യുന്ന ഓരോ നല്ല പ്രവർത്തനം നാളത്തെ അടുത്തൊരു ജനറേഷന് നല്ലെങ്കി അടുത്തൊരു തലമുറക്കേക്കാനും ഒരു ബെല ബെല അപ്പൊ ഒരു സുരക്ഷിതമായ ആ നമ്മുടെ മക് ജനറേഷൻ അടുത്ത ജനറേഷൻന്ന് പറഞ്ഞ നമ്മള് മക്കളും മക്കളിലൂടെയുണ്ടാവണം ല്ലേ അപ്പൊ അവർക്കൊരു ഒരു താങ്ങും തണലാവാന് നമ്മളാദ്യം മുങ്കയ് എടുക്കണം അപ്പൊ കേരളത്തിന്റെ യഥാർത്ഥ അല്ലെങ്കി ഒരു മെയിൻ ഘടകമാണ് അതിൻ്റെ പ്രകൃതി തന്നെയാണ് യഥാർത്ഥ സമ്പത്ത് നമ്മൾ അതിൻ്റെ പ്രകൃതിയാണ് അപ്പൊ മരങ്ങളും പുഴകളും കായലുകളൊ ക്കെ സംരക്ഷിച്ചാൽ മാത്രമേ അടുത്തൊരു തലമുറക്ക് സുരക്ഷിതവും അല്ലെങ്കി ഒരു മനോഹരമായ പുതിയൊരു കേരളം കൈമാറാൻ കഴിയു അല്ലെ അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത് ഇനി നമുക്ക് കാണാം ശരി ഇത്ര നേരം സംസാരിച്ചേന് നന്ദി ഓക്കെ ശരി